അപ്പള് ഞങ്ങള് പറഞ് നിർത്തി
സ്പീക്കറുടെ അരപ്പ് കൊടുത്തു
ആ സ്പീക്കറ് ഡയറക്ട് കൊടുത്തു മോയന്തന് നേരെ കൊടുത്തണ്ടെ മറ്റേ പാട്ട് കേക്കുന്ന് പറഞ്ഞണ്ട് ഒരെണ്ണം അങ്ങനെ
അല്ല ഞാനേ പണ്ട് ഐ. ടി. എ പഠിച്ചോണ്ടിരിക്കുമ്പ എന്റെ കൂട്ടുകാരന്റെ വീട്ടീല്ലേ ടി. വി കേട് വന്നേ അപ്പൊ ഞാ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ പറഞ്ഞെ ഞാൻ ശരിയാക്കാം വെറുതെ ലാ അല്ല ഞാൻ ലാപ്ട്ട വിട്ടേ ഞാൻ ശരിയാ അതാണ് ഇതാണ് ഞാൻ ടെക്നീഷ്യനല്ലേ അവസാന ഞാന് അതെല്ല ഞാൻ ന്താട്ടി ട്ടെ ടിവിന്റെ എല്ലാം ശരിയാക്കിട്ടെ സ്വിച്ച് ഓണാക്കാൻ പോവാ ക്കേണ്ട് ഓക്കെണന്ന് നോക്കാൻ വേ സ്വിച്ച് ഓണാക്കിപ്പം ഒറ്റ ഓട്ടാ അപ്പുറത്തേക്ക് അതെ അല്ല കൂട്ടുകാരന്റെ അച്ചൻ പറയാ ഈ മൈരിനെ എവിടെ ത്തെ പണിക്കാരനാണ് ഒരു പറി അറിയില്ല സ്വിച്ചോണാക്കിട്ടറിങ്ങി ഓടി ഞാൻ പറയും കേട്ടാതി പൊട്ടിതെറി അത് കഴിഞ്ഞ് ഒന്നും പറ്റാണ്ടാച്ചിട്ട് ഓടിയതാ ഇലക്ട്രിക്കൽ പണിക്ക് സ്വയ സ്വയരക്ഷ‌ നമ്മള് കണ്ടെത്തണാർഞ്ഞു
ഉം
ന്നെ
ഫുഡെന്തേനുച്ചക്ക്
ഏ
എന്താർഞ്ഞെ
ഫുഡെന്തായിരുന്നു ഉച്ചയ്ക്ക്
അല്ലടാ നമ്മള് പെരുന്നാളിന് വാ അതെ ഈ മൊബൈലിൽ സ്കാൻ ചെയ്യണ വല്ല മെഷീനും ഉണ്ടോ
ഹലോ
മൊബൈലിന്റെ എന്ത് സ്കാൻ ചെയ്യാനെടാ
ഒരു സ്കാൻ ചെയ്യും
ഹലോ
എന്നോടൊരു കടക്കാൻ എന്നോടൊരു കടക്കാരൻ പറഞ്ഞു മൊബൈലിന്റെ സ്‌ക സ്കാൻ ചെയ്യണൊരു കട പെരുന്നാളിന്ണ്ട് ആ
കേ കേക്കണ്ട് പറഞ്ഞോ. അർണടാ
അല്ല മൊബൈല് സ്കാൻ ചെയ്യണ വല്ല ബോർഡ് സ്കാൻ ചെയ്യണ വല്ല കടയുണ്ടോ?
ആ എന്തിനാ സ്കാൻ ചെയ്യണ എന്തിനാ?
എടാ ബോഡ് ബണ്ട് എന്റെ പഴയ ഫോണണ്ട് റെഡ്മി നോട്ട് ണയൻ അത് ഞാൻ അന്ന് ആക്സിഡന്റ് ആയ ഡാമേജായതാ പിന്നെ ഞൻ ഒരു കടെകൊടു ത്തു ക്ഷേ അവരും ശരിയാക്കണ്ട ഓര്പറ്ണ ബോഡ് ബെന്റാണ് ശെ ബടെ ബോഡ് വെ ടിവിന്റെ ബോഡ് ബെ ന്താലും നമ്മക്ക് ശെരിയാക്കാൻ പറ്റൊങ്കി പിന്നെന്താ ഫോൺന്റെ ബോഡി ശരിയ ക്കുടാ.
അതല്ല അപ്പ അത് ത് പിന്നെ എങ്ങനൊക്കെയാണ് അന്റെ എന്താണോ അൻക്ക് അഹ് റെഡിയാക്കി ഇട്ക്കാൻ മാണ്ടിട്ടാ?
ആ അൻക്ക് നന്നായിട്ട് പണി അറിയ്ണ പിള്ളേര് വല്ലോം ഉണ്ടോ അന്റെ ബേസില്?
ഇത്തര മല്ല് കെട്ടിയാണ്ട് റെഡി ആക്ക്ണ് എന്തിനാ അയിൽ എന്തിനാ ന്നാ ഡാറ്റാ റിക്കവർ ചെയ്ത് തരാൻ പർഞ്ഞാ പോരെ?
അത് റിക്കവറി കിട്ട്ണില്ലെയ്
കിട്ട്ണ് ഇല്ലാ
അപ്പ ഞാൻ ആലോയിക്ക്ണെ എന്താ ഫോൺ റെഡി ആയി കിട്ടിയ നല്ലെയ് അല്ലേ ഗൾഫി പോവുമ്പം രണ്ട് ഫോൺ കൊണ്ടാവാല്ലോ. ഒന്ന് കത്തർസിമ്മും ഇ ഒന്ന് ഇന്റെ സിമ്മുടാ.
അത് പറ്റി അങ്ങനെ അല്ലെ അത് പിന്നെ ബോഡ് ബെൽഡായിക്ക്ണെങ്കി ഭയങ്കര ടാസ്ക്കാ അത് റെഡിയാക്കാം.
എടാ എല്ലാത്തിനും ഒര് ഓപ്ഷൻ ഇണ്ടാവൊല്ലോ ഇപ്പ ചാവാൻ കെടക്കുന്നോൻ എന്തെലും കാട്ടി ഡോക്ടർമാർ രക്ഷിക്ക്ണെ എന്താ അവിടെ ഒരു ചാൻസ് ഇണ്ടാവും.
ഇണ്ടൊ? എടാ അയിന്റെ ഗോള് ബെന്റാവാ പർണ് അയിന്റെയ് ബോഡ് ബെന്റാവാ പർണാ അയിന്റെ പി സി ബി വരെ കഴിഞ്ഞിണ്ടാവും.
എടാ ഒറ്റ റീസണെ ഞാൻ പറിണെ ബോഡ് ബെന്റായിട്ടില്ല കാരണം എന്താ ബോഡ് ബെന്റായ ബോ വണ്ടി കേറെ പാടെലും കാണാലോ ഫോൺമ്മേ? ആദ്യം ഇന്റെട്ത്ത് വർക്ക് ചെയ്ത ഫോണാ പിന്നെ ഞാ ഇക്ക് ബ്രാന്ത് വന്നപ്പം എറിഞ്ഞാ നെലത്ത് എറിഞ്ഞാ നെലത്തെറിഞ്ഞാ വീ ക്കലും ബെന്റാവൂല ഫോണ്.
ആ ആ
അതാ ഞാൻ പറഞ്ഞെ പണി അറിയുന്ന വല്ല പിള്ളേരും ഇണ്ടോ അന്റെ ബേസില്? ന്നാ ഓവറ് പേമെന്റ് കൊ ത്താൻ പാടില്ല
ആ അതെ ഞാൻ അറിണാൾ പരിണാൾക്കാര് ഇണ്ടെ പറീലാ എന്തോട്രീറ്റ് ചെയ്യാ ബാറ്റി കഴി ഞങ്ങളുംണ്ട് പിന്നേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞെ ജ്ജ്
റെയിറ്റ് അൻ്റെ ബേയിസില് അറിയുന്ന ഓയിൽ ടെക്നീഷ്യന്മാര് നല്ല വല്ല ഉണ്ടോ?
അറിവില് ഒന്നും ഇല്ല ഞാന് അന്യോഷിച്ച് നോക്കാം ഇമേജിലും ഇതിലൊക്കൊ കോണ്ടോയി കൊടുക്ക
അതുവല്ല നമ്മക്കീ എം എമ്മഐന്റെ സവീസ് സെൻ്ററില് കൊടുത്താലോ എമ്മ ഐൻന്റെ ഫോണല്ലേ?
അത് സൗണ്ട് ഓല് മറ്റോല് നോക്കണ അങ്ങനൊ
ഇനി പിന്നെ എവിടെയാ കൊടുക്കാത് സാനം ഞാന് നമ്മളെ ഗവൺമെന്റ് ഹോസ്പ്പിറ്റലിൽ അവിടെ ട്രാപ്പൂൺ പറഞ്ഞ മൊബൈൽ ഷോപ്പ് പ്പുണ്ട് അവിടെ കൊടു കാരണം അവര് പറഞ്ഞു അതിന്റെ സെയിം ബോർഡ് കിട്ട് ക്ക്ണില്ല എടാ സിറ്റുവേഷൻ അത്രേം നല്ല ക്ലിക്കായ സാന റെഡ്മി നോട്ട് നയൻ നോട്ട് നയൻ നോട്ട് നയൻ പ്രോമാക്സിൻ അവസാനം ഈ ഫോണിന്റെ ആപ് ബോഡ് കിട്ടൂല പറഞ്ഞാ ആ എങ്ങനെ സമ്മയിക്കാ കാരണം ഫൈവ് ജി ലോഞ്ചാവേണേൻ്റെ മുന്നേ ഫോർ സാധനം കളിക്കുമ്പോ അന്ന്ണ്ടായ സാനാ ഇതൊക്കെ ഹലോ
ചെലപ്പോ ചെലപ്പോ ഒരു മല്ലി
അങ്ങനെ
പിന്നെ ഒരുത്തൻ പറയാണ് അവിടുത്തൊരു ടെക്നീഷൻ ഓൻ ഡൽഹിക്ക് ഓർഡറെയ്തു ബോഡി ഡൽഹിന്ന് കിട്ടിയില്ല എന്ത് മണ്ട ത്തരായി ഡൽഹീന്ന് കി ട്ടാത്ത എന്ത് സാധനാ ഇള്ളത്?
മെല്ലെ ഒഴിവാക്കാൻ വേണ്ടീട്ടെ ഈ അതായത്
ഇക്ക് അയിന്റെ ഡിസ്പ്ലേ മാറണം പിന്നെ അതിൻറെ ഇന്നർ ഇല്ലേ അ ഇന്നറും മാറണം പിന്നെ ബാക്ക് ചെയ്സും അതും പോയി
മറ്റേ പറഞ്ഞമാതിരി ആയിലും നല്ലത് ന്റെ ശവടുക്കണല്ലേ നല്ലത്
ഇനി മുഖത്തിന്ന് രണ്ട് പല്ലൂടെ അല്ല മുഖത്തിന്ന് ഇഞ്ഞി രണ്ട് പല്ലൂടെ എടുത്താ മുഖാകെമാറും ഐനക്കാട്ടിം നല്ലത് വിഷ
അയ്യോ എൻ എങ്ങനേലേ പിന്നാ മീശമാധവനിലെ ചാണാതി മതിരില്ലാത്ത പായസത്തിലും നമ്മ താ
ഉം
മാധവാ ആരാ ഞാനാ ഉം പുരുഷൻ അനുഗ്രഹി ക്കണം സരസൂ സരസു ഈ പട്ടീന്റെ വായില് പാഷണം കലക്കി കേറ്റണം പുരുഷൻ അനുഗ്രഹി ക്കണം ബാ പിള്ളേ ചായ് തെ ഒരാഴ്ച ഈ പ്രശ്ന പിന്നെ ശീലായിക്കോളും
പിള്ളേര് കളി ആണ്
പ കാണിച്ചരാ പ കാണിച്ചരാ ആയിക്കൊണ്ട കൊടുത്തിട്ടുണ്ടോ അയിന് വലിയ ഭാരല്ലല്ലോ ഇങ്ങ ഏഴ് എണ്ണ ഞാൻ കണ്ട്ക്ക്‌ണേ പിള്ളച്ചാ നമുക്ക് തിരുവനന്തപുരം വരെ ഒന്ന് ഉവ്വ്
ഉം
എന്ത് പറഞ്ഞാലും കൊച്ചനിമാത്തിയ ഭാഷ എന്റെ അമ്മ
ഉം നീ എന്തിനാ ആണെങ്കൻ തിരുവനന്തപുരം വരെ പോണില്ല
എന്താലേ എവിട്ന്ന ഈ തിരുവനന്തപുര പന്നിക്ക്‌ കിട്ടിയാവൊ
ആ
ക്ഷെ മലയാള സിനിമടാ വലിയ ഗുമ്മില്ല ടാ പക്ഷെ ഈ ഓ പെരും കാണോ ഏറ്റവും കൂടുതല് അത് ത് കഴിഞ്ഞാ പിന്നെ തമിഴ് കേറും പിന്നങ്ങനെ കേറി കേറി ങ്ങനെ ഓരോന്ന് വെരും പക്ഷെ മലയാളായാലും എന്ത അങ്ങനെല്ല ഓടിവെന്നൊരുത്തിനടിച്ചിട്ട് ഓന്റെ എല്ലും കഷ്ണം ണം പൊറത്തേക്ക് വന്നിട്ട് പിന്നെ ഇ വന്ന് ജോയിന്റാവ എങ്ങനെഇത്
സ്ലോ മോഷനിലിര്ന്ന് കണ്ട്ട്ട് ക്ക് അതിന്റെ കഥ മനസ്സിലാവണില്ല
ഉം
ന്നാലും ഞാൻ ആലോക്ക എന്താപ്പത് അല്ല ശെരിക്കും നമ്മൾ മോഹൻലാൽ അഭിനയിച്ച ഓടിയൻസ് ഫിലിം ശെരിക്കും പണ്ടുവെടെണ്ടായത കഥ
ണ്ട് മാണിക്യം പണ്ട് പാലക്കാട്ണ്ടായ ഒരു ലാസ്റ്റ് ഓടിനത്രേ
ആ
പിന്നെ അയാളും പോയതിന് ശേഷം ഒടിയൻ പോയി എന്താലേ കണ്ടിട്ട് നമ്മക്ക് ങ്ങനെ പേടിയാവും എന്താലേ
എന്താപ്പൊ ഏ ഒടിയൻ എ മുഴു ഒടിയൻ പുക വലി
ഉം
അല്ല സലീമിന്റെ പെര എവടെ നമ്മളെ ഇവിടെ ചെറുപ്പളശ്ശേരി
ചെറുപ്ലശ്ശേരി സലീമും അനീഷും ണ്ടായിരുന്നു
അങ്ങനെ അല്ല അനീസ് ന്താ പരിപാടിയാവോ
ഷ് മറ്റേ മായോണയ്സ് പാക്കിങ്ങിന്റെ ഒരു ഇതിലാണ്
അങ്ങനെ അപ്പോ ഓലും പഠിച്ചേലൊന്നും ആയിട്ടില്ല ഞാൻ സുതീഷിനെ ഒരുസം വിളിച്ചിന്ന് ഓൻ ന്താ എഞ്ചിനീയർ എന്തോ ആയി അപ്പൊ ഞാ തെനിക്ക്യ ഇപ്പ ആരും വെറുതെ പഠി ച്ച്ണതൊക്കെ-
ആ
എല്ലാരും വെറുതെ അത്രയും പൈസ വേസ്
എന്നാരോ ഇത് സ്ഥലം ക്കെ എന്തായെലും പരിപാടിക്ക് പോകണ്ടാ
എടാ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻതെന്താ പഠിക്കാൻ കാരണം നമ്മൾ വീട്ട് ത്ത്നിന്നും സാധനം കേട്‌വന്നാല് ശരിയാക്കാലോ ആ ബേസ് വച്ചാ പഠിച്ചേ
എന്ന്ത്യുടെ സഹായം കൂടാതെ നമുക്ക് തന്ന ശരിയാക്കായില്ലേ ഉം
അല്ല ഷാറുഫ് പ്രോജക്ട്ന്നൊക്കെ നല്ല റേറ്റ് ഉണ്ട്ടാ
പ്രൊജക്ട്റ് ഞാനൊന്ന് വാങ്ങി കെറച്ച് മുമ്പ് ഞാനപ്പ ഇ എം ഐ ഇട്ട് ഒന്ന് വാങ്ങി
അല്ല പ്രോജക്ടിനന് നല്ല പൈസ യാവും
അതെ ആയിന് പത്ത് രൂപ്യാ
പത്തോ അല്ല ഫോണായിട്ട് കണക്റ്റ് എയ്യാൻ ഭയങ്കര
ആഹ
ആഹ അയിന് കേബള
അത് കേബിള അല്ല സ്മാർട്ട് ടി വി അല്ലേ വൈ ഫൈ കണക്ട് വൈ ഫൈ
ആഹ വൈഫൈ മുഖേനെ അങ്ങനെ കണക്റ്റ് എയ്യാലേ അല്ല ഗൾഫിൽ നല്ല വില കെറവാടാ പക്ഷെ ഞാൻ ആലോചിക്കെയാണ് ഇനി വരുമ്പോ എന്തെങ്കലും ഒന്ന് വാങ്ങിക്കൊടു വന്നാലോ
ആ ടി വിയിലറെണ്ടാലും ടി വിയിലണ്ടാലും ആ
അല്ല നമ്മ ചേവരിക്കക്ക് ഫോസ് ചെതാല് അത്യാവശ്യം ക്ലിയർ ഒക്കെ ഉണ്ടാവൂല്ലേ
നല്ല ക്ലിയർണ്ടാവും ഇത് ബാന്റെയില് ഉറപ്പിക്കണം
എത്രയ
പെർ ഡേ പ്പണ പെർ ഡേ ഹഡ്രഡ് റൂപ്പീസ്
അന്റെ എത്രയ് പത്തോ
ഏത് പ്രൊജക്ടറും പ്ലസ് ബോക്സോ
റ്റാസ്മ ബോസും പാടെ അല്ല ഞാൻ കൊടു ചങ്ങായി രണ്ടോ പോല
അല്ല ബോക്സിന് അഡീഷണൽ പൈസ ഉണ്ടോ
ആ രണ്ടായിരത്തി അഞ്ഞൂറ് സ്മാർട്ട ബോസ് ഉം
എന്താല എന്ന അത് ഞാൻങ്ങനെ അത്ര നല്ല നിലയ എത്ത ഈ ഒരു സ്വപനൽ വിചാരിച്ചട്ടില്ല ഷെറഫ്
ഒരു ഒരുരിക്കല കട്ട
പക്ഷെ അവിടുത്തെ സാറുമാര് ഇതട ഞാനൻ ഒരു സൈറ്റ കോളേജിക്കണ്ട് കേയറിപ്പ ആ സാറും പറഞ്ഞു സതീഷാണ് പറഞ്ഞട അടയാള എന്റെ പഴയ അടയാള ഒന്നുംല്ലല്ലോ ജാക മാറരിക്കുന്നുന്ന് പററണേ സാനവിടെ പണ്ടിവിടെ ഒന്നും അറിയാതെതായി നിന്നൊരാള് ഇങ്ങനെ നല്ല ലെവലില് വര്യ പറയുമ്പോ അന്റെക്കൊരു തലവര നല്ലാണ് ഞാൻ പറ അറിയാത്ത ഡൗട്ട് കുട്ട്യേള് പിന്നെ ഷാർഫൂനോട് അധികം പരമാധി ഞാ ചോദിക്കും പരമാവധി ഓന ഞാൻ വിളിക്കാറ് കാരണം നമ്മളെ ഐ ടി എല്ല് എത്ര ഫ്രണ്ട്സ് ഇണ്ടായാലും അത്യാവശ്യം നല്ല തലള്ളെത് ഷർഫൂനല്ലേ അയ്ല് ഒ ഒ ആ ട ഓനിങ്ങനെ ഔടെ ഷോപ്പ പുടങ്ങീക്കണല്ലൊ ഇ നാട്ടില് ആ
ഉം
അപ്പളും ഞാൻ അന്റെ കാര്യം പറയുമ്പോ അവിടെ തന്നെ കഥ
ഉംഉം ഞാൻ പിന്നെ അവിടെ പോയിട്ട എനിക്ക് ഒരു ദിവസം അവിടെ പോ പോകണം എന്നുണ്ട് ഒരു മിനിറ്റ്ട്ടോ ഒന്ന് കട് ത്തിയാ